ഹലോ
ആഹ് ആഹ് കേക്കമോ
ആഹ് കേക്കാം കേക്കാം എന്തൊയൊണ്ട് വിശേഷം കൊറെ ദിവസം ഒന്ന് വിളിക്കണംന്ന് വെച്ചിട്ട് നടന്നില്ല ഇതുവരെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ എന്തോ ഒണ്ട് ഊണൊക്കെ കഴിച്ചോ
ആഹ് ഇവിടെ- ആഹ് കഴിച്ച് ഇന്നിപ്പ ഇവിടെ ചെലവ് ചെയ്യണം ഞങ്ങൾക്ക് ഒരു ചെറിയ പരിപാടിയൊക്കെ ഒണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ- കഴിഞ്ഞിട്ട് വന്നിരുന്നതാ
ആഹ എത് വാരുന്നു
ഞങ്ങളടെ ഒരു കുടുംബ സംഗമം ഒക്കെ ആയിരുന്നു ആ പരുപാടി രാവിലെ മൊതലേ ഒണ്ടായിരുന്നു പിന്നെ- നമ്മുടെ ഇന്നത്തെ ഫുള്ള് പരു ഒരു ദിവസത്തെ എല്ലാ- പരിപാടി അവിടെ ഒണ്ടായിരുന്നു
പരിപടി
പ്രത്യേ ആ പ്രത്യേകിച്ച് പിള്ളാരുടെ പിള്ളാരുടെ തിരുവാതിര ആ പാട്ട് ഡാൻസ് അങ്ങനെല്ലാം ഒണ്ടായിരിന്ന് ഭരതനാട്യം ആ അങ്ങനെ എല്ലാ പരിപാടികളും ഒണ്ടായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ- മ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചുള്ള ക്ലാസ് ഇപ്പഴത്തെ- ഈ എപ്പഴും എല്ലാവർക്കും- ആ അസുഖങ്ങളൊക്കെ അല്ലിയോ അന്നേരം അത് ആ അതിന്റെ ബോധവത്കരണ ഭാഗമായിട്ട്- ആ ക്ലാസ് എടുത്തു ഡോക്ടർ വന്ന് ക്ലാസ് എടുത്ത് അത് അതൊരു നല്ല അനുഭവമായിരുന്നു നമുക്ക് എപ്പോഴും പ്രമേഹ -
ആഹ ആഹ് ആ എന്ത് ഇതിലൊട്ട് എന്തുവാ ആ- ആഹ്